ഹ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആഹ എന്താ പരിപാടി
എന്താ ഇവ്ടെണ്ട് പെരുന്നാതല്ലല്ലേ മ ക്കളെ മുടിട്ടിച്ചാൻ വേണ്ടി പോയതേർന്ന് മുടിക്കെ വെട്ടിച്ച് ഇപ്പൊ വര്യ
ഓ ആഹ്ശരി ഇ ഇ ങ്ങളാ പോയേ
ആഹ് ഹസ്ബന്റില്ലല്ലോ നമ്മളന്നെ എറങ്ങണ്ടേ
ആ അല്ലാ എള അങ്ങനെ എച്ഛൻമാറ് അവരൊന്നുല്ലേ
ഞമ്മള് താമസം വേറെ ആയില്ലേ പിന്നെപ്പോ ഒരേ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പൊ ഞാന് അയിന് നിക്കൂല അടുത്തന്യാ നമ്മള് ഇറങ്ങിയാ മതി വടുന്നെന്നെ നൂറ് നൂറ്റിമ്പത് മീറ്ററ്
എ ആഹ് ശരി ആ ശരി എങ്ങനെ മക്കൊക്കൊക്കെ ഡ്രസ്സും ഒക്കെ എടുത്തോ
അതൊക്കെ ഞാനേ വീട്ട് പോയ സമയത്തെന്നെ സെറ്റാക്കി വെച്ച്ണും ഉം മോനെ ഉമ്മാ എന്റുമ്മാന്റടുത്താക്കി പോയിങ്ങാണ്ട്
ഓ ഒക്കെടുത്തു ഓ ആഹ് ശരി എന്താ ങ്ങക്ക് ങ്ങക്കൊക്കെ എടുത്തോ ങ്ങക്കെട്
ആഹ് ആ എടുത്ത് എടുത്തു
ആഹ് ശരി ഞാനെടുത്തില്ല
എട്ത്തീലേ ഈ സമയത്ത് ലെ ഹെ ഹെ
ഉം ഞാന് ഞാന് ഇന്റെടുത്തൊരു ഡ്രസ്സ്ണ്ട് പക്ഷെ ആള് ഞാൻ
അപ്പൊ മറ്റേണിറ്റി ഷൂട്ടിന് പറഞ്ഞ്രുന്നില്ലേ പിന്നെ എന്തേ
അല്ല എനിക്ക് എടുത്തരാമെന്ന് ഞാനത് എടുക്കൂല ആൾ ആളെടുത്ത് തരും എന്താ പറയാ മോ മോനും മോക്കും എടുത്ത് പോന്ന് പോന്നു ആൾക്ക് കൊടുത്തു അയില് പിന്നെ അപ്പോളൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാന് ചോയിക്കട്ടെ ചോയിക്കട്ടെന്ന് വിചാരിച്ചു
ആഹ്
എന്താ പിന്നെ എന്താ ഇപ്പൊ ഞാനിങ്ങനെ അപ്പൊ ആള് വിചാരിച്ച് വേണ്ടി വരൂലാന്ന് ഇപ്പൊ ഞാനിങ്ങനെ എടക്ക് സൈറണ് മാതിരി ഇനിക്കൊന്നും എടുത്തില്ല ഇനിക്കൊന്നും ടത്തില്ലാന്ന് പറയ്ണ്ട്
ബാക്കിയൊന്നും ണ്ടാവില്ല
ആഹ് ആഹ് ഓൻന്ന് വിളിച്ചിരിക്കും പറഞ്ഞാണ് അതേ പോലെന്നെ എടുത്ത് തരരിക്കും. എന്താ എടുക്കാതിരിക്കൂല അപ്പം ആന്താച്ചാല് പ്പൊ കൊറച്ച് പൈസ ൻ്റെലുംണ്ട് അപ്പോ ആള് ആഹ് ഞാൻ പറയും ആഹ് അപ്പൊ ഞാൻ തന്നെ പറയും ആഹ് ഞാന ഞമ്മക്ക് പിന്നെ ഞമ്മളെ പൈസ ചെലവാക്കാന്ന് പറയുമ്പോ ന്തോ ഒരു ബുദ്ധിമുട്ടാണല്ലോ ആഹ് അത് പിന്നെ പത്ത് രൂപയാലും
ആഹ്
നമുക്ക് എത്തും എന്നും വേണ്ട നമുക്ക് പിരിവിനൊക്കെ വരുമ്പോ ആൾക്ക് അങ്ങനെ കൊടുക്കൂലേ
അപ്പൊ തന്നെ മനസ്സക്ടങ്ങാറാണ്
അവർക്ക് കൊടുക്കണേനല്ലട്ടോ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ നമ്മള പൈസയാണല്ലോ ആ പക്ഷെ ഞാൻ പറയും ഞാൻ ഇന്ന ആൾ വന്നീനി ഇന്ന സ്ഥാപനത്തിന്ന് വന്നീനി ഇത്ര കൊടുത്ത്ണ് തെന്നളിക്ക ആഹ് അത് മറ്റേ ആ അത് മറ്റേ എന്താ പറയാ ഗ്രാമഫോണത്തെ മറ്റേ ചോമരുമ്മൽ എയുതുന്ന കരിക്കട്ടന്റെ മാര്യാ അങ്ങ് എയുതി വെക്കുന്നല്ലാണ്ട് തരുന്നുല്ല
ഉം
അങ്ങനെ എടുക്കണം ഇൻഷാള്ള ഇനിപ്പ നാളെ രാത്രിയെ ക്കല്ലേ ടൈമുള്ള ഇഞ്ഞി ഇപ്പം
നിങ്ങക്ക് നാട്ടിലണ്ടാവ പിന്നെ നമുക്ക് പിന്നെക്കെ നമ്മള തന്നെ
ആ അതെ അതെ അതുകൊണ്ട് ആള് എടുത്തിട്ടായിരിക്കും ഉം എന്നാലും ഒരു ടെൻഷൻ എടുക്കൂലേന്ന് ക്ഷേ എടു
ആഹ് ശരി ശരി പറഞ്ഞ ഞാൻ പാട്ട് പിന്നെ എന്റെ പിന്നെ ഷോർട്ട്സും ഇത് ഷോർട്ടായിട്ട് കുറേ ടോപ്പുകളുണ്ട് ഇപ്പൊ പോയപ്പെടുത്തത്ണ്ട് അപ്പൊ ഞാൻ ഒരു പാർട്ടി വേറ് തന്നെ എടുത്തു
അത് ശരി
ഇനി എന്തേലും ഫംഗ്ഷനോ കാര്യങ്ങണ്ടാവ്മ്പോ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ
ആ ആഞാൻ മോഡസ്റ്റ് ഇടുക്കാന്നാ വിചാരിച്ചത് കാരണം കഴിഞ്ഞ പ്രാവശ്യനെ ഡ്രസ്സ് എടുക്കാൻ പോയിറ്റെ ആ ആളന്നൊണ്ട് ആളല്ല അവിടുത്തെ എന്താ പറയാ ആളിനോട് കൂടി കാരണം എനിക്ക് അമ്മക്ക് വയറിങ്ങനെ പൊന്തിക്കുമ്പോ ഏതിട്ടാലും ഒരു രസം കിട്ടൂലല്ലോ അപ്പോ ഞനാകെ അന്നത്ര നേരാ ഞാൻ ആ കടേൽ നിന്ന് നോക്കിയെന്ന് പറയാം പറ്റ
ഫപ്പ് നോക്കിയമ്മ കുറച്ച് മോഡേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നാ
ആഹ്‌ അത് ഞാനും പൊതുവേ ഫുള്ള് ഇടണ കഫ്താണ്ടായിപ്പാ ഞാൻ ക്കസ്റ്റിച്ച് ചെയ്യണോക്കെ കൂടുതലും കഫത്താണ്ടായപ്പോ അപ്പം നമുക്ക് അത് തന്നെ ഇട്ടുതായിട്ട് അപ്പ മോഡസ്റ്റിൽ എന്തെങ്കിലും നോക്ക ക്കന്നവിചാരിച്ച്. അങ്ങനെ ഫുൾ ഡ്രസായിട്ട് എന്തെങ്കിലും ജാബോ അങ്ങനെന്തെങ്കിലൊക്കെ ആക്കാന്ന് വിചാച്ചു
ടെൻറ്റി അങ്ങനത്തെ ഇതിൽ പോയി നോക്കണം അതിലുണ്ടാവും അതേപോലെ പറ്റണ ടൈപ്പുകൾ മോഡല ആയിട്ടുള്ള ഡ്രസ്സുകൾ
ആഹ്‌ അതെ അതെ അങ്ങനത്തെ നോക്കണം ഇൻഷാ അള്ളാ എനി ഈ ലാസ്റ്റ് റ്റ്മിനിറ്റിലുള്ള ഷോപ്പിംഗ കുമ്പളേ ആഹ്‌ ആകെ പരക്കും പസ്സില്ല പിന്നെ ആൾക്കും അങ്ങനെ ഷോപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കണ ഇഷ്ടമുള്ള ആളല്ല പ്രത്യേകിച്ച് പണ്ണുങ്ങളൾാവുമ്പ തീരെ ഇഷ്ടണ്ടാവല്ലല്ലോ
നിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിനട്ട് നിനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോ എനിക്ക് ഡ്രസ്സ് കിട്ടൂല്ല ഞാൻ ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഞാൻ കൊയങ്ങും
അയ് ശരി ആഹ്‌ ച ചില ആളുകൾ പറയണേക്കാ ഇപ്പൊ ഇങ്ങനെ കസി കസിൻ സിസ്റ്റർക്കെ പറയണേക്കാ അളയാൾക്ക് ഇഷ ഇഷ്ടമുള്ളത് എടുക്കണം എന്നാലേ അത് അതിന് തൃപ്തിയാവുള്ളൂ എന്ന് പറയണേ ക്ക. അവർക്ക്
ഞാൻ എന്ന് ഷോപ്പിൽ പോയാലും ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഇത് കണ്ട എന്നോട് പറയു പോയി ഷോപ്പിക്ക് പോവാ ഡ്രസ് എടുക്കാ പോൻ ബ്ലാക്കും റെഡുടുത്ത്വവന്ന ഞാൻ കൊണ്ട പോയി മാറ്റിക്കട്ടാറ് അതിന്ങ്ങനെ ലൈറ്റ് കളേഴ്സ്കഇട്ട ടുക്കണ എനിക്കാനോട് ഒട്ടും താല്പര്യംല്ല ആ ട്ടും താല്പര്യില്ല ആളെ എടുക്കണ കള മാത്രേ എനിക്ക് ലൈറ്റ് ക്കളറ്ണ്ടാവോള്ളൂ ക്ലാസ് ഇട്ത്തയ്ഞാ മക്കളായിട്ട് നടക്കുമ്പോ ഇൻക്ക്
പെട്ടെന്ന് ആ ചീത്ത ആവുന്ന വിചാരിച്ചിട്ട് ആഹ് പക്ഷേ എന്താ പറയലെ കളേഴ്സ ല്ലേ ഇപ്പോ ഒന്നും പാടെ അങ്ങനെ ഒരു
ആഹ് ടെൺ ണ്ടായി അതാണ് നൈറ്റിന്റെ ട്ത്തുണ്ട് ഏകദേശം ഒരു ഞാപ്പൊ രാ ബ്ലൂ വന്നല്ലോ ല്ലേ അതുണ്ട് പിന്നെ അതൊലെ ഓഫയ്റ്റുംണ്ട് പിന്നെ അതേപോലെ തന്നെ മ കെ നമ്മളെ പിന്നെ തിണ്ടല്ലോ ഒരു വയ്ലറ്റിന്റെ ഒര് ഒരു ലൈറ്റ് ഇൻണ്ടല്ലാ ആ ലാവൻണ്ടി ആ സൈഡ് ഉണ്ട് ഒക്കെ ണ്ട് അപ്പൊ ബേക് ഒക്കെണ്ട് അപ്പൊ ഇന്റെട്ത്ത് ബ്രിക്ബെയ്ട് ണ്ടായിരുന്നില്ല ഇപ്പൊ ഒര് ട്രെൻഡില് ഭയങ്കര ഇഷ്ടെനി അന്ന്പ്പോ ഞാൻ പ്പോയപ്പളാണ്ണ്ന്നെ കൊണ്ട് ആ ബ്ലുടിപ്പിച്ചത് സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറ്ണ്ടല്ലോ അ
ആഹ് ആഹ് ഒര് പൗഡർ ബ്ലൂ അത് നല്ല രസല്ല ഒര് കളറല്ലേ
ഇന്റെ ട്ത്ത്ണ്ടത പ്പൊ ഞാനിത്ട്ട് ഇപ്പൊ പ്രാവശ്യം ഞാൻ ബ്രിക് റെഡാക്കി
ബ്രിക്ക് റെഡ് ആക്കിയോ ആ ബ്രിക്ക് റെഡ് ഒരു സമയത്ത് ങ്ങനെ എല്ലാർക്കും ബ്രിക്ക് റെഡ് ന്നെ പക്ഷെ അത് നല്ല എപ്പഴും നമ്മളെ ഏത് അണ്ടർ ടോണിനും നല്ല രസ ത്ത്‌ല്ലേ കളറാട്ടോ ചേര്ന കളറാ ഉം ഭയങ്കര രസാ മക്കക്കൊക്കെ എന്തെയിട്ത്ത്തെ ജീനും ടോപ്പും അങ്ങനെ ആയിരിക്കുല്ലേ
ജീനും ടോപ്പോന്നെ മോൾക്ക് കോട് സെറ്റ് ജീൻസിന്റെ
അഹ് ശരി ഇപ്പം കഴിഞ്ഞ പ്രാവിശ്യം കോഡ് സെറ്റ് ങ്ങനെ വന്ന് ഇപ്രാവിശ്യം സെയിം സെയിം ആ സാധനം തന്നെയാണ് കൂടുതലും ആഹ് ഒന്നുല്ല അപ്പം ഞാന്
കൊറെ ണ്ട് ജീൻസും ടീഷർട്ടും കൊറെ ണ്ട് മോളെ ട്ത്ത് ഞാ പ്പോ പിന്നെ ഓളെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ട് ത്ത് പോന്നു
ആഹ് അഹ് ശരി ഞാൻ കഴിഞ്ഞ പ്രാവിശ്യം ഫ്രോക്കെ യിരുന്നു ട്ത്തെ അപ്പോ എന്താ പറ പ്രാവിശ്യം കോഡ്സെറ്റ് ട്ക്കാന്ന് വിചാരിച്ച് പോയപ്പം ച്ചെല ഓരോ മക്കക്ക് ങ്ങനെ ചബിയെട്ക്ക്ണ മക്കളാണെങ്കിലേ അതൊക്കെ സ്യൂട്ടാകും പക്ഷെ ഇവർക്ക് ഇവെക്ക് അങ്ങനെ ഇവള് മെലിഞ്ഞിട്ട്
വൈകിട്ടായ്ര്കുല്ലേ മോള് പിന്നെ അത്യാവശ്യം തടിയ്ണ്ട്
ആഹ് തടി ണ്ടാവുമ്പോ നമ്മക്ക് ഏതൊരു ഡ്രസ്സിട്ടാലും നല്ല ഒരു ഇത് കിട്ടും വെള് തടില്ലാത്തോണ്ട് നമ്മക്ക് നീളാണ് അപ്പം ഒരു ഇത് കിട്ട്ണില്ല അയ്ല് പിന്നെ ഒര് ജാക്കറ്റും ഒരു ജീനും ഒരു അത് നല്ല രസണ്ട് അത് ട്ത്തു നല്ല ഭംഗിണ്ട് പിന്നെ മോന് കോഡ് സെറ്റു ട്ത്തു
ആഹ് മോൻക് പിന്നെ അതേപോലെ തന്നെ ഞാന് ടീഷർട്ട് ട്ടും ടൗസറാട്തെ ചെറിയെ കുട്ടിയല്ലേ രണ്ട വെയസായിട്ടില്ലേള്ളു അങ്ങ് അങ്ങനെ അങ്ങൻത്തെ
എന്താ ഡ്രസ്സ് ട്ക്കാൻ പോയാല് കീശകാലിയാക്ണത് കാണൂല
അത് അത് എന്താച്ചാ രണ്ടും കൂടില്ലേ സ്കൂൾ പർച്ചേസും തും കൂടെയല്ലേ ആഹ് ഓൻ ചെയ്തു അപ്പ കഴ്ഞ്ഞു നി ഒന്നുംല്ല
ഏഹ്ഞാന് ബെഗ് വാങ്ങിറ്റില്ല ബേഗ്ടും നോട്ട്ബുക്സ് അങ്ങൻത്തെ ണ്ടല്ലോ ഗ്രോസ് അങ്ങനെ കൊറ്ച്ച് സ്റ്റേഷനറി ഐറ്റംസ് അത് വാങ്ങിയിട്ടില്ല ടിഫിനും അങ്ങനത്തൊക്കെ വാങ്ങീക്ണ്
ആഹ് ഞാൻ ലഞ്ച് ബോക്സ് അതുപോലെ അതൊക്കെ അങ്ങനത്തൊക്കെ മീഷോന്ന് മീഷോനെ
ആഹ് ഞാനും അതുപോലെ ഷോപ്പ്സി അങ്ങനെ ഓഡറെ യ്തു അതാകുമ്പോ അതാണ് ഒന്നും പാടെ കാരണം കടെല് പോകുമ്പോ ഭയങ്കര റേറ്റ്
ഭയങ്കര റേറ്റ് നമ്മളെ മറ്റേ സിലൂട്ടോക്സിന്റെ ട് ത്തോക്കെണ്ടല്ലോ ലഞ്ച് ബോക്സുകള് ഞാൻ അങ്ങൻത്തെ ടൈപ് മോൾക്ക്‌ ഇഷ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കത്തർന്ന് വാങ്ങിച്തൊക്കെ പിന്നെ അത് ഒന്നായ്ട്ട് മിക്സ് ആവെര്ന്ന് പിന്നെ ഫുഡ്
ഉണ്ട
കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതിലും പക്ഷെ അത് നന്നായിട്ട് ഇങ്ങനെ
മിക്സ് ആവും പക്ഷെ ആഹ് എനിക്ക് തോന്ന ണ ആ നെറുല് ആ മുകളിലത്ത് മൂടിയുണ്ടല്ലോ അത് ഇത്യ്ട്ട് ടൈറ്റ് ആവു ആ ടൈറ്റ് ആകുമ്പം ഓക്കെ ആകന്ന് തോന്നണ ക്ക്‌ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ നോക്കിയെടുത്ത്
അഹ് എടുത്തു മീഷോന്ന് വാങ്ങിച്ചു അപ്പൊ പക്കയി കിട്ടി
ആഹ് അപ എത്ര റേയ്റ്റ് വെന്ന്
അതില് ഇരുന്നൂറ്റി സംതിങ് ഉള്ളാത തന്നെ
അന്നെ ഞാൻ മുന്നൂറ്റവ് രണ്ടും ഒരേ പോലെത്താ വാങ്ങിയ രണ്ടാക്കും,, എന്ത്‌ വങ്ങിയാലും ഒരേ പോലത്തെ വേണം
അഹ് ആപ്പ പറ്റതായിട്ടില്ലല്ലോ
അതെ അപ്പൊ പക്ഷെ അവർക്ക് അപ്പൊ ഞാന ഇങ്ങനെ ഫുഡ് അത് കുറച്ച് വലിയ പാ ഇതാട്ടോ വലിയ ബോക്സ്ട്ടോ അത്യാവശ്യം
ഓ ഒരു ആള് ഫുഡ് പിന്നെ ആൾ വെച്ചൽ ചെറുപ്പത്തില് ഞാൻ നോക്കീന്റെ ഇതാണ് കാണത് പത്രക്കെ അങ്ങനെ ഹെവി ഫുഡ് ഒന്നും കഴിക്കൂല ആള് ഒരു മൂന്ന് രണ്ട് കയ്ൽ മൂന്ന് കയ്യിൽ ചോറ,, ഒള് കഴക്കുള്ളൂ അതിനുള്ള തന്നെള്ളൂ അടുത്ത ടൈപ്പ് കണ്ടിട്ട് തന്നെ അറിയാണത് കയ്ച്ചിലായി
പക്ഷെ ഇതും അങ്ങനെ തന്നെ പക്ഷെ കാണുമ്പോ നല്ലകൂ അയിന്റെ ആ കമ്പാർട്ട്മെന്റ്സ് ചെറുതാ പക്ഷെ കാണുമ്പോൾ എനിക്ക് പറ്റൊരു കുഞ് അങ്ങനത്തെരു ഒരു കൈ അതല്ല ത്യാവശ്യ ഒരു വൽപ്പള്ള പോലെ കിറ്റ് വാങ്ങി അത് കൊള്ളുന്ന് അറിയില്ല കൊള്ളുയിരിക്കും
സ്ക്വയറി ഷേപ്പ് പഞ്ഞല്ലേ വരുന്നത് ആ ഇത് അങ്ങനത്തെ അതിലൊരു ഫോർക്ക് ഒരു സ്പൂണും ഉണ്ട്
ആഹ് പിന്നെ ആഹ് അതില് രണ്ട ആഹ് എന്താ പറയാ ഇതാണ് സ്റ്റിലിന്റെ ആ രണ്ട് ആഹ് അതും ആസിഖ
ചിരി റീൽ കണ്ടിരുന്നു അതില് കണ്ടപ്പോ ഒന്നില് ചോപ്റ്റിക്ക ആണ് ഇതില് ഫോർപ്പും ഓൾക്കളത്തില്ൽ ഫോർപ്പും അതേപോലെ എതണ സ്പൂണും
ആ അതാാവുമ്പോൾ അതാണ് നല്ലത് പിന്നെ വാട്ടർ ബോട്ടിലും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിയിരുന്നു അത്
ആ അതെന്റെ മോളെട്ത്ത അപ്പോൾക്കഹ് വേണ്ട പഓൾക്ക് എങ്ങനെത്തെച്ചയ്ഞ്ഞാല് ഇപ്പ ഉണ്ടല്ലോ. പിന്നെ മോർണിംഗ് എത്ര വെള്ളം കുടിക്ക മോർണിങ് എത്ര വെള്ളംകുടി ഞാ ഇവന ഞാൻ മറിട്ടേ പോ തന്നെ അത് കഴിഞ്ഞിട്ട് പന്നുണ്ട് ടസ്‌ക്. ഇല്ല അവോണ്ട് കൊഴ്പ്പല്ല കുട്ട്യേലും വലീലും സ്റ്റീലിന്റെ കുടക്കട്
ആഹ് ഞാന് കഴിഞ്ഞ പ്ലാസ് പ്രാവശ്യം പ്ലാസ്റ്റിക് വാങ്ങി പിന്നെ ഈ ക്യൂട്ട് കണ്ടാണ്ട് ക്യൂ ട്ട് വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പഞ സ്റ്റെയിൻലെ സ്റ്റീലെനി വാങ്ണൊള്ളൂ ന്നർഞ്.
ഉം അത് നടക്ക്വള്ളൂ കയ്ഞ്ഞ റാവശ്യം വാങ്ങ്യത അതുകൊണ്ട് കൊഴപ്പല്ല
ഞാ വിളിക്ക്യാട്ടോ.
ആഹ് അക്കെ ഓക്കെ
ഞാ വിളിക്ക്യാവേ.
ഓ